ആഹ്
ഹലോ
ആഹ് കേക്കുന്ന്ണ്ടോ? ആഹ് ഹലോ കേക്കുന്നില്ലേ. ഞാ ഞാൻ കേക്കുന്നുണ്ടല്ലോ നീ പറിനത്. ആഹ് ആ ഉം എന്താ വിശേഷങ്ങളൊക്കെ? ഒന്നുല്ല്യ ഞാൻ വെർതെ വിളിച്ചാ ആ എന്താ പരിപാടി നളെ സ്
ആ സൺണ്ടേ കൊറെ കാലത്തിന് ശേഷം നാളെ ഒരു ഔട്ടിങ്ണ്ട് അപ്പൊ പോണന്നാ
ഓ ഔട്ടിങ് ഉം നിങ്ങക്ക് അവിടെ എന്താ എവിടൊക്കാ ഔട്ടിങ്ങിനൊക്കെ പോവ
ഇവിടെ അടുത്ത് മാളുകള്ണ്ട് പിന്നെ ഷോപ്പ്ണ്ട് ഡ്രസ്സിന്റൊക്കെ പിന്നെ ഗാഡന്ണ്ട് കാഡൻ
അത് ശെരി അപ്പൊ ഫുൾ എൻജോയ്മെന്റെന്നെ നാളെ
ഏ
നൈറ്റൊക്കെ പോവാ പറ്റോ?
അയ്യെ ഇവടെന്ന് രാവിലെ ഒമ്പത് മണിക്ക് പോയിട്ട് നാല മണിക്ക് കേറണം ഇവടെ നൈ
ഓ നൈറ്റൊക്കെ കൂടി ഉണ്ടെങ്കി നല്ല രസണ്ടാവേന്നുലെ
ഐശെര്യാണ് നമ്മളിപ്പോ പൊർത്ത് പോയി പഠിക്യാണെങ്കി നമ്മള് അതൊക്കെല്ലേ ആലോയ്ക്യാ രാത്രി പോവാ
കൊറെ ഫ്രണ്ട്സിന്റെ കൂടങ്ങനെ വണ്ടിമലൊക്കെ പോകുന്നെ അതൊക്കെ ഒരു രസം തന്നെല്ലേ
ആഹ് ഇവിടെ വന്നപ്പോ അതൊക്കെ തീർന്ന്
ഓ അങ്ങനെ പിന്നെ ഫുഡൊക്കെ കഴിച്ചോ? ആഹ് അ പ്പോ വെഷ്കൂലെ എന്ത് കഴിച്ച്
വെശക്കും പഴം കഴിച്ച് പിന്നെ അവില് കഴിച്ച്.
ഓ അങ്ങനെ പിന്നെ എന്താണ് കോളേജിലെ വിശേഷങ്ങളൊക്കെ അടിപൊളിയാണോ
കോളേജിലെന്ത് ഇങ്ങനെ പോണു ക്ലാസ് ക്കെണ്ട്ട്ടോ ക്ലാസ്സൊക്കെണ്ട് അപ്പൊ ക്ലാസ്സിന് പോവും.
മെല്ലയ്ഞ്ഞോ ഇപ്പൊ ക്ലാസ്സ്ള്ള വെഷമേക്കുലെ
അതെ അതെ എസ്ട്രാ ആയിട്ട് ആറ് മണി വരെ
ഓ അപ്പൊ ഈ ആറ് മണിവരെ എടുക്കുമ്പൊക്കെ നിങ്ങക്ക് ഈ കോമ്പൻസേഷനൊക്കെ ചെയ്യാൻ പറ്റോ ചെയ്യാ പറ്റോ?
എന്തിന്
ഇങ്ങനെ ആറ് മണിവരെ വന്നാല് പിറ്റേന്ന് രാവിലെ നോർമൽടൈമില് പോണോ അല്ലേല് ലേറ്റായിട്ട് പോയാതിയോ അല്ലെ നേര് വിടൂ അങ്ങനെന്തെങ്കിലൊക്കെണ്ടോ സൺഡേ ഫ്രീ
ആ ലേറ്റായിട്ട് പോയാ മതി എസ്ട്രാ യിട്ട് ക്ലാസ്സിന് നിന്നാല്
ഓ അങ്ങനെ പിന്നെന്താ വീട്ടിലേക്കൊക്കെ വിളിച്ചില്ലേ?
വീട്ടിലൊക്കെ വിളിച്ച് നീ വിളിച്ചോ?
ഓ ഞാനിപ്പോ വിൾച്ചു പിന്നെ ഞാനിപ്പോ എന്തിനാ വിൾച്ചെ ആ ഞാൻ ഫുഡഴിച്ച് ഞാൻ എന്താ വിൾച്ചേ വെച്ചാല്യേ
ഏ
ഞാനൊരു ചെറിയ ബിസിനസ്സ് സ്റ്റാർട്ടെയ്തിട്ടുണ്ട്.
ഏ എന്താണാവോ
ഏ ഞാനിപ്പം ചെറിയൊരു ഷോപ്പയിട്ടാണ് തൊർന്നത്. അതെന്താച്ചാല് നമ്മൾടെ ഈ ജ്വല്ലറി സാധനങ്ങൾല്യെ ഈ ആന്റി ടെർണിഷ് പിന്നെ അങ്ങൻത്തെ സാധനങ്ങളൊക്കെ ആ അത ക്കള്ള ഒരു ഷോപ്പാണ് പിന്നെ ഇൻസ്റ്റാ പേജൊക്കണ്ട് അപ്പോ ഉം ആ അപ്പൊ ഞാന് അതിന്റെ ഇനാഗ്രേഷന് വേണ്ടി അന്നെ വിളിക്യാന് വേണ്ടിയാണ് ഞാൻ നിന്നെ വിളിച്ചത്
ഓ ആയിക്കോട്ടെ ആയിക്കോട്ടെ എപ്പഴാണ്
നെക്സ്റ്റ് സൺഡേ
ആഹ് ഓക്കെ ഓക്കേ.
നീ എന്തായാലും വരാ പിന്നെ നിന്റെ ഫ്രണ്ട്സിനൊക്കെ എന്റെ പേജ് ഒക്കെ പരിചയപ്പെട്ത്തി കൊട്ക്ക. ഫുള്ളഫോർഡബ്ൾ പ്രൈസ്നെന്നാണെല്ലോം കൊട്
ആഹ് ഞാ വരാട്ടാ. എന്താലും ഞാ പറഞ്ഞൊട്ക്കാട്ടോ എല്ലാവർക്കും അയ-
ഓഹ്, ആഹ്, ആഹ്. ഇനിപ്പൊ നിനക്കിതില് പാർട്ണർഷിപ്പ് കൂടണെങ്കില് നിനക്ക് കൂടാ അങ്ങനെക്കെണ്ട്.
ആഹ്. ഞാം നോക്കട്ടെട്ടോ എന്തായാലും.
ഓഹ് പിന്നെ ഇതില് മന്ത്ലി എല്ലാ എല്ലാ മന്തും. എന്താണ് കൂപ്പണൊക്കെ എട്ക്ക്ന്ന്ണ്ട് അപ്പം അതില് പത്ത് പേരാണ്. അങ്ങനെ കൂപ്പണെഴുതിടുന്നെയാ? അപ്പൊ നമുക്ക് ചെല്പ്പോ വൺ ലാക്ക്, ടു ലാക്കൊക്കെ പ്രൈസ് കിട്ടും.
ഓഹ് തൊടങ്ങ്യപ്പൊത്ത്ന് ഇങ്ങനെയായല്ലോ.
സ് അങ്ങനെക്കൊന്നല്ലെ ആൾക്കാര് അറിയൊള്ളു. അങ്ങനെക്ക വിചാരിക്കുന്നു. മ്മ്.
ഇൻസ്റ്റെ പേജിലൊക്കെ ഫോട്ടോ ഇടാറുണ്ടാ?
ആഹ് ഞാനിപ്പൊ സ്റ്റാർട്ടെയ്ത് സ്റ്റാർട്ടെയ്യുന്നല്ലേള്ളൂ അപ്പൊ ജസ്റ്റ്‌. ഈ ഫസ്റ്റ് ഒക്കെ ചെറ്തായിട്ട് കിട്ടലൊടങ്ങി. ഇനിപ്പൊ പുതിയ കളക്ഷൻസ് വരുമ്പോരോന്ന്ങ്ങനെ ഇടണം വിചാരിക്ക്ന്ന്.
അതെ. മോഡലെക്കെണ്ടോ?
ആഹ് നല്ലേ ഞാന് അത്യാവശ്യം ഇപ്പൊ റെണ്ണായി കൊടുക്കുന്നഹ് നല്ല മോഡൽസൊക്കാണ് കൊണ്ട് വെച്ചത്.
അതെ ആഹ് അയിക്കോട്ടെ അയിക്കോട്ടെ. അപ്പൊ നീ ഒറ്റയ്ക്കാ നടത്തുന്നെ പ്പോ?
ആഹ് ഇപ്പ ഞാനൊറ്റക്കാണ് അതാ ഞാം പറഞ്ഞേ പാർട്ട്‌നേർസൊക്കെ. വേണങ്കില് ഞാം ദാ നിന്നോട് പറഞ്ഞേ നമ്മളിതിന്റുമ്പ് പറഞ്ഞ്ൺണ്ടേര്ന്നല്ലോ ഒരു ബിസ്നസൊക്കെ സ്റ്റാർ
അതെ ആഹ് ഞാൻ എന്തായാലും ഞാനും ഇതേപോലെ വെർതെ ഇരിക്കല്ലേ ന്ന ഒന്ന്നോ
ആഹ് അതെ അതെ അതെ ഇത് വെരുന്നത് ഹൈവേന്റെ അവടെ തന്നാണപ്പൊ എല്ലരും നല്ലോണം കാണാൻ പറ്റുന്ന ഒരു ഏരിയ തന്നാണ. പ്പം കച്ചവടൊക്കെണ്ടാവുംന്ന് വിചാരിക്ക്ണ്.
ഇണ്ടാവും ഇണ്ടാവും ഹൈവേന്റവഡെല്ലേ എല്ലാരുണ്ടാവും.
ഉം പിന്നെന്താ?
പിന്നെന്താ അവടെ മഴെണ്ടാ?
ഇവ്ടെ മഴെക്കെ വളരെകൊറവാടി ഇവടെന്തൊരു സുഖല്ല്യ. നമ്മളെ നാട്ടിലൊക്കാണെ ഇപ്പൊ നമ്മള് മഴേത്ത് പൊതച്ച്മൂടി കെടന്നൊറങ്ങ്ന്ന്ണ്ടാവും.
അയ്യൊക്കെ ഒര് സമയം നല്ല മഴ നല്ലെ ആ ഒരുതില്
എന്നാ ഓഹ് ഇവ്ടെപ്പളും വെയില്.
ഉം അപ്പൊ കൊറ ഈ രാത്രി പോലും മഴ പെയ്യാറില്ലെ അവടെ?
ഇല്ലെഡീ. രാത്രി ഇന്നലൊന്ന് ചെറ്തായിട്ട് പെയ്ത്ണ്ട് തോന്ന്. നിന്റവടെക്കെ മഴണ്ടോ?
ആഹ് ഇവടെ നല്ല മഴെണതേരം കൊണ്ട് എടക്കൊന്ന് റെയിഞ്ചേ ഇണ്ടാവാറില്ല.
ഓഹ് അത്രേം ടാസ്ക്കാണ്.
ആഹ് പക്ഷെ കറന്റ് പോയാലും ഫാനില്ലെങ്കിലും ഒറങ്ങാൻ പറ്റും തണുപ്പായതോണ്ട്.
ഓഹ് ഓഹ് ആഹ് അപ്പൊ പിന്നെ കൊഴപ്പില്ലല്ലോ.
അതെ അതെ ആകെയൊള്ള കൊഴപ്പം ഫോൺല് ചാർജ്.
ആഹ് അത് ശര്യാ. ആഹ് അത് ശര്യാ. പിന്നെ നിന്റെ ഫേവറേറ്റ് സാറൊക്കെ എന്ത് പറയുന്ന്?
ഫേവറേറ്റ്സാറ് ആഹ് ഇന്ന് വന്നായിരുന്നു. പിന്നെ വന്ന്ട്ട് അ - എന്താ പ്രെ ത് അറ്റന്റൻസൊക്കെ എട്ത്ത് സാറ്ന്നെന്തോ മൂഡൗട്ടിലായിരുന്നു തോന്ന്ണു. ധികം മൈന്റാക്കില്ല സാറ്. പിന്നെ എന്തൊക്കെയൊ ആയി. ഔട്ടിംഗ് ലിസ്റ്റ് എഴുതി അങ്ങനെയൊക്കെ.
ആഹ് വിഷ് ചെയ്ത്. സാറ് പിന്നെ എല്ലാരെ മൂട് എപ്പഴും ശരിയാവണന്നില്ലല്ലോ അതായിരിക്കും
അത് ശരിയാണ് ഉം
അങ്ങനെ.
പിന്നെ സാറ് വേറെന്റെടുത്തൊക്കെ സംസാരിക്കണ കണ്ടു ഞാൻ ചോയിച്ചു സാറൊന്നും പറഞ്ഞില്ല ആ റപ്പല്ലേ കുഴപ്പും അതാണ് ഞങ്ങൾ ഞ സംസാരിച്ച് മൂഡ് ഔട്ട് ആണ് അങ്ങനെയൊക്കെ പറഞ്ഞു
ഓ ഓ ഓ ആ അങ്ങനെ.
അതെ.
പിന്നെ അപ്പം നിനക്ക് സാറിന് എന്തെങ്കിലും ചോക്ലേറ്റ്സോ, അങ്ങനെ എന്തെങ്കിലൊക്കെ വാങ്ങികൊടുത്ത് സാറിന്റെ മൂടൊക്കെ ശരിയാക്കിക്കൂടേ?
ആഹ് ഞാൻ വിചാരിച്ചു പിന്നെ ഞാന് എന്തായാലും പുറത്തിറങ്ങി ചീത്ത പറയലോ
ആഹ് അത് ശരിയാ ആഹ് ആഹ് ഓ അങ്ങനെ
അതെ
പിന്നെ എന്താണ്
നിന്റെ ചെയർമാനൊക്കെ എന്ത് പറയുന്നു
എന്റെ ചെയർമാൻ ഇന്നെലെ ഇവിടെ വന്നിരുന്നു. അപ്പോ ഞങ്ങള് നോർമലി ചെയർമ്മാൻ വരുന്ന പോലെ ഇങ്ങനെ. ഇരുന്ന്. അപ്പണ്ട് കാറിന്റെ ഡിക്കിന്ന് കൊറെ ബോക്സ് കൊണ്ടുവരുന്ന്.
ഏ എന്താണ്
നോക്കുമ്പോണ്ട് എല്ലാർക്കും ഓരോ സെറ്റ് ഡ്രസ്സ്
ഡ്രസ്സാ അപ്പൊ എത്ര ഡ്രസ്സ്ന്ന് വെച്ചാ വാങ്ങ
അതെല്ലക്കോയി എന്നിട്ട് ഞങ്ങളോട് പറയും നിങ്ങളൊക്കെ ഫീസ് അടിക്കുന്നതല്ലേ അപ്പൊ ഒരു ഡ്രസ്സ് എങ്കിലും ഞാൻ വാങ്ങി തരണ്ടേ ന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് എല്ലാർക്കും ഡ്രസ്സ്
ഏ എന്തര് ഡ്രസ്സാ എടുത്ത് കൊണ്ട് തന്നത്
ഞങ്ങൾക്കൊക്കെ ഈ മറ്റേ കോഡ് സെറ്റ് ഇല്ലേ ചുരിദാർ പോലത്തെ ഷോളൊക്കെ ഉള്ള ഈ കോട്ടന്റെ ആ ആ സാധനം ഉം നല്ല രസണ്ട് എല്ലാർക്കും അടി അടിപൊളി മോഡല്
അതെ
ഉം ഉം ഒരാൾക്ക് പോലും സെയിം സാധനമില്ല.
ഓ അപ്പൊ എല്ലാം വെറൈറ്റി വെറൈറ്റി ആയിട്ട് വാങ്ങിയല്ലേ
എന്നിട്ട് സാറ് പറയാണ് ഞാൻ ഇതിന് വേണ്ടി ഒരു ത്രീ മന്ത്സ് ആയി കഷ്ടപ്പെടുന്ന്ന്ന് അത്ര എഫേർട്ട് എടുത്തിട്ടാ കൊണ്ടോന്നേ
അയ്യോ ഓ നല്ല സ്നേഹമുള്ള ചെയർമാന്.
ഇതിന് മുമ്പ് ഞങ്ങള് സ്ക്രബ്ബില്ലേ നമ്മെ സ്ക്രബ്സ്യൂട്ട് ആ തിന് വേണ്ടി സൈസ് ചോദിച്ചു. അപ്പം ഞങ്ങളൊക്കെ സൈസ് കൊടുത്തിനു. ഇതിൽ നിന്ന് സാറ് സൈസ് എല്ലാടത്തും എടുത്ത് അങ്ങനെ ചെയ്തതാ.
ഓ അങ്ങനെ ആയിട്ട് സർപ്രൈസ് തന്നത്
എന്നിട്ട് ഓരോരുത്തരും ഡ്രസ്സിന്റെ മുകളിലും പേര്.
ഉ
അങ്ങനെ
ആ ഏ അപ്പൊ ബോയിസിന് എന്ത് കൊടുത്ത്
ബോയ്സിന് എന്താ ഷേർട്ടാ തോന്ന്ണ്ട്
ഏ കട്ടെട്ടെ അപ്പൊ അവര് എന്ത്പറഞ്ഞേ സാറിനോട്
ത് എല്ലരും ഭയങ്കര സർപ്രൈസ് ആയി. ഇനിയിപ്പം ചെയർമാന്റെ ബർത്ത്ഡേ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ എന്തായാലും കോളേജിൽ ഗ്രാൻഡായിട്ട് കഴി ക്കണമെന്നാ വിചാരിക്ക്‌ണ് പക്ഷെ സാറും ആഹ് ആഹ് അതന്നെ. സാററിയാണ്ട് സർപ്രൈസ് ആയിട്ട് ചെയ്യണംന്ന് വിചാരിക്ക്ന്ന്
ഉം അതെ നിങ്ങക്ക് സപ്രൈസ് തന്നതല്ലേ, അതേപോലെ എന്തായാലും ചെയ്തേക്ക്
പിന്നെ സാർ അത്രേം സ്നേഹത്തോടെക്കെ നിക്കുന്നതല്ലേ ഞങ്ങളെട്ത്ത്. ഞാൻ പർഞ്ഞില്ലത്രേം നല്ല മൻസ്സാ സാർന്റെ
ആഹ്
പിന്നെന്താ നീ ഫീടൈമിലൊക്കെ എന്താ ഈ ബുക്കൊക്കെ വായിക്കലുണ്ടോ അല്ലെ എന്തേ ക്രാഫ്റ്റ് വർക്കോ അങ്ങനെന്തൊക്കൊക്കെ ചെയ്യോ
ആര്?
നീയിനി
ആഹ് ഞാന് മറ്റേ ഒരാർട്ട്ണ്ട്ടി പെൻസില് വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ?
എന്താ ർ
അത് ഞാൻ ചെയ്യണം പറ ആ മറ്റേ ഈ ലൈനൊക്കെ വരച്ചിട്ട് ഇല്യൂഷൻ പോലത്തെ
ആ ആഹ് ഓക്കെ ഓക്കെ മൻസ്സിലായി ആ ആഹ്
ആഹ് അതെനിക്ക് ചെയ്യണംന്നുണ്ട് പക്ഷേ
ഞാനൊരു തവണ ഇങ്ങനെ ചെയ്തിണ്ടയിര്ന്ന് ൻ്റൊരു ബുക്കിലെവ്ടോണ്ട് ഉം ആഹ് സുഖാണ് ഉം നല്ലൊരു സാറ്റിസ്ഫാക്ഷനാ നമുക്കൊരു റിലാക്സേഷൻ പോലാണ്
അഅ് ശരിയാ
ഉം ന്നിട്ടതൊക്കെ ആഹ് ആഹ് ഞാനും എന്തെങ്കിലൊക്കെങ്ങനെ ചെയ്യും. വെറുതെ ഇരിക്കുമ്പൊഴൊക്കെ. പിന്നെ ഇപ്പൊ എന്റൊര് ഫ്രണ്ട്ണ്ട്. അപ്പോളെ ഒരു ബുക്ക്ണ്ട് ഈമന്ദാല സീരീസില്ലെ ആർട്ട് അങ്ങൻത്തൊരു ബുക്ക്. ന്നട്ടതില് ഫുള്ള് ഡിഫ്റന്റ് കളേഴ്സ് കൊട്ത്തി നല്ല ഭംഗിയുണ്ട് കാണാന് ആഹ് ആണോ ഹലോ ആഹ് അ ഷോപ്പിലോ. ഓ ഞാനും ഞാനിന്നിറ്റാ വാങ്ങണംന്ന് വിചാരിച്ചിരിക്യാണ്
ആഹ് ഇന്ന് ഞാന് ഷോപ്പി പോയായിര്ന്നേ, എനിക്ക് ബണ്ണ് വാങ്ങാന് അപ് ആഹ് ആ ഷോപ്പിലാ ആ സെയിം സാധനം ഉണ്ടായിന്ന്
ഓയ് അത് വാങ്ങി നല്ല രസാട്ടോ അത് ഫുള്ള് ചെയ്ത് കഴിഞ്ഞ എന്തൊരു ഭംഗിയായിരിക്കും അറിയോ
ഉം
ഉം പിന്നെ, അങ്ങനെന്തെങ്കിലൊക്കെ ചെയ്യാം. കൊർച്ച് വർക്ക് ആ ട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ചെയ്യണംന്ന് വിചാരിക്കും ഇനി മുതല്
ആഹ്
പിന്നന്ന ആഹ് ഓക്കേ ഡി
ആ ഇവിടെടുത്ത് കഴിക്കട്ടെ ട്ടോ പിന്ന
ആ അഹ് ഓക്കെ ശരി ശരി ശരി